ഹലോ ആഹ് കേക്ക കേ ഇല്ല കഴിച്ചില്ല
ആഹ് മയണ്ടവിടെ
ഇപ്പല്ല വൈകുന്നേരം വരെ നല്ല മഴ ഇണ്ടായിന്
ആഹ് നാളെ നമ്മുക്ക് സ്കൂളൊന്നും ഇല്ലല്ലേ കുട്ടികൾക്ക്
ആഹ് എവിടെയില്ല ആഹ്
ലീവല്ലേ
ആ് ലീവാണ് ത്ര എവിടെയാണ് തന്നാ
ആഹ് അവിടെ കുറച്ച് അവിടുന്ന് കുറച്ച് പോവാനുണ്ട്
ആഹ് ആഹ് കെയ്യ്ണ്ടൊ
ഇല്ല ഞാൻ ഹൗസ് വൈഫാണ് നിങ്ങളോ?
ഞാനും അങ്ങന തന്നെ
ആഹ് പിന്നെ ഇന്നെന്താ രാത്രി ഫുഡ്
ഫുഡ് ചോറ് കറി മീൻ കറിയുണ്ട് ഇങ്ങള് രാത്രി ചോറാ കഴിക്കാ ചപ്പാത്തിയോ
ഉണ്ടാക്കണം
ആഹ
ചോറല്ലാത്ത വറെന്തേല്ലോ
ആ ആ
ഉ വേറെന്താ മക്കളൊക്കെ ഇറങ്ങിയാ
കുട്ടിയ എണ്ട്
ഓ റേഞ്ചിന്റെ ഇഷ് യൂ ഉണ്ട് തോന്നുന്നല്ലേ
എിക്കില്ല
ഉ
നക്ക് എത്ര കുട്ടലാ
എനക്ക് രണ്ടാൾക്കാര്
ആഹ ആഹ
ആഹ
ചെറിയ മക്കളാ
ആഹ ചെറുതാ
ആ
നിങ്ങകൊ
എനിക്ക് നാളാളുണ്ട്
ആഹ വലുതാ
ആ് ഒരാള് ഡി ഡിഗ്രിയാണ് ഫസ് ടു കഴിഞ്കുനു ഇഞ്ഞു ഡിഗ്രിയ മൂത്താള്
ആഹ
രണ്ടാമത്തോള് പത്ത് കഴിഞ്ഞ്
ആഹ ശേതാ
ഉം മൂന്നാമത്തോ മോളന്നാണ്
ആഹ ആഹ ആഹ
പിന്നെ ചെറുത് മോനാ ഓന മൂന്നില്
ഉ എനിക്ക് രണ്ടു പെൺകുട്ടികള്
ആ
ഒരാള് നാലാം ക്ലാസ് ും ഒരാള് ഇപ്രാവശ്യം എൽ കെ ജി ചേർത്തിട്ടേള്ളു ആ പിന്നെ വേറെന്നാ വിശേഷ ഹലോ കേൾക്കുന്നില്ലേ ആ പിന്നെെന്താ
അട മഴ ഉണ്ടോ
ആ ഇവിടെ ഇപ്പൊ കൊറച്ച് തോർന്നിട്ടുണ്ട് ഇതുവരമായ തന്നെയാണ് ഉ
വീട്ടിലാരൊക്കെയള്ളേ
ഞാനും ഹസ്ബൻടും കുട്ടികളും തന്നെ
ആഹ സ്വന്തം വീടാലേ പിന്നെന്താ ജോലി
ഹസ്ബന്ഡ് ഏ ഇലക്ട്രീഷ്യൻ
ആഹ ആഹ
ആ പിന്നെ വേറെ
ഇത എങ്ങനെ നമ്മള എങ്ങനെ സംസാരിക്കണ്ടി ഒന്നും പറഞ്ഞില്ലല്ലോ അല്ലേ
ഇല്ല അമ്മള് എന്താ പറയാ കോമൺ ആയിട്ടുള്ള കാര്യങ്ങളില്ലേ
ആഹ് ആഹ്
പിന്നെ ഉച്ചക്കത്തെ ചോറന്നെ രാത്രിയും കഴിക്കാ
ആഹ് രാവിലെ വെക്കലാ ചോറ് ഒന്നായിട്ട് വെക്കല
അങ്ങനെയാവുമ്പോ രാത്രി ജോലിയൊന്നും ഉണ്ടാവൂല അല്ലല്ലേ ആഹ് രാത്രി ജോലി
കറി വെക്കണം കറി പ ഉച്ചക്ക് പച്ചക്കറി വക്കെ രാ
ഇവിടെ എന്തെങ്കിലും ചപ്പാത്തിയോ നെയ്പത്തിരി അല്ലെങ്കില് അങ്ങനെ എന്തെങ്കിലും അട ആഹ്
മഗ്‌രിബ് നിസ്കരിച്ചത് ചായ കുടി ഇണ്ട് അയിന തക്ക എന്തെങ്കിലും ഉണ്ടാക്കണം ചപ്പാത്തിയോ അല്ലെങ്കി വേറെ എന്തെങ്കിലും ഒക്കെ പിന്ന പിന്ന ആഹ് ആക്കാര് വരു ലേറ്റാവും എന്നാപ്പൊ പിന്നെ ചോറ് പിന്നെ അപ്പളാ കഴിക്ക
പിന്നെ അങ്ങനെ ഇല്ല വ ആ രാത്രി ഒരു ഭക്ഷണേയുള്ളൂ
ആഹ് ആഹ്
ആ പിന്നെ നാല് മണി ചായ ഇണ്ടാവും ആഹ് ഇക്
പിന്നെ വേറെന്തൊക്കാ നിങ്ങളെ പേരെന്താ
ഹലോ
പേര് പറയാൻ പറ്റൂല
ഇല്ല ഇല്ല പേരത് പറയാൻ പാടി - ഇല്ലാന്ന് പറഞ്ഞിട്ടുണ്ട് ഇല്ല ഇല്ല പേര് പറയാൻ പറ്റില്ലാന്ന് പറഞ്ഞിട്ടുണ്ട്
ആഹ് ഞാൻ ഫുള്ള് വോയിസ് ഞാൻ കേട്ട് -
ആഹ് പേര് പിന്നെ അതുപോലെ കറക്റ്റ് സ്ഥലം അതൊന്നും പറയാൻ- പാടില്ലാന്നുള്ളത് ആഹ്
ഉ ശരി ഉ
നിങ്ങടെ നാട്ടില് മാങ്ങല്ലാം ഇണ്ടോ മാങ്ങയും ചക്കയൊക്കെ
ഓഹ് ചക്ക ഇഷ്ടം പോലെയോണ്ട് മാങ്ങ ദാ ഇപ്പൊ കഴിഞ്ഞ് കഴിഞ്ഞോണ്ട് നിക്കണ്ണ് കൊറച്ചുംകൂടിയേ ഉള്ളൂ
ചല്ലാടെ ഉണ്ട്ല്ല ഇഷ്ടംപോലെ മുോളന ആ
ആഹ് ആഹ്
അങ്ങനെ അടുത്ത പ്ര- കൊറവായിരിക്കും
ആഹ് അതെ ആഹ് അതെ ഇ പ്രാവശ്യം ഒരുപാട്ണ്ടായിനി മാങ്ങാ
കൊറോണ ടൈമില് ഇല്ലാണെങ്കില് കാണാൻ പോലും കിട്ടലില്ല ഉം പിന്നെ വേറെന്തൊക്കെയാ
വേറെൊക്കെ ഇങ്ങനെ പോണ് പത്ത് പത്ത് മിൻറ്റാ സംസാരിക്കേണ്ട്യെ
ആ പത്ത് മിൻറ്റ് ഹ്
മക്കളൊക്കെ ഒറങ്ങ്യൊ
ഇല് മക്കൾ എൻെ വീട്ടി പോയിട്ട്
ആഹ് ആഹ് നി വീട് അവിടെത്തന്നെ
ആഹ് ഞാന് അടുത്തെന്നെ
ആഹ് ആഹ്
ഉം ഇങ്ങളെ മക്കളൊക്കെ ഒറങ്ങിയാ
ഇല്ലല്ല്യ ഒറങ്ങില്ല എല്ലാരും ടി വി കാണ
ലാ ആഹ് ഇപ്പൊ നാളെ വെക്കേഷനും കൂടെ ഇണ്ട് ഉം നാളെ മദർസയില്ലേലോ
മദ്രസൂല്ല
പിന്നെ അത് നദന്തലം കണ്ടെര പിന്നെ അവർക്ക് എന്റെ വീട്ടി പോകെണ്ട അലമ്പ്
അഹ് ആഹ് അഹ് ശെരി ആഹ് ഔടെ അട്ത്തന്നെ ആയിരിക്കുലേ
ആഹ് കൊറ്ചൊള്ളു ഒരഞ്ച് മിൻറ്റ് പോവാനേള്ളു
ആഹ്
ഉം പിന്നെ നിങ്ങള് വേറെ താമസിക്കലും ചെയ്തതാ
വേറെ താമസിക്കൊക്കെ ചെയ്തതാണോന്ന്
ടെ വെച്ചിട്ട് വേറെ വീട് ഇണ്ടാക്കിയതാണ് ആഹ് തറവാട് വാടകക്ക് കൊട്ത്താണ് ഇപ്പല്യ ഇപ്പ കൊ കൊറോണണ്ടതില് മരിച്ച് പോയി ആഹ് ഇമന്ത് ഉ വേറെന്തൊക്ക പത്ത് മിൻറ്റ് ഒപ്പിക്കണല്ലോല്ലേ
എന്താ സംസാരിക്കേണ്ടന്ന്
ആഹ്
ഞമ്മളെ വീട്ടിക്കൂട്ടലും വീട്ട കൂടലോ ആ കൊറോണേന്റെ ടൈമിലായിര്ന്നു
ആഹ ആഹ് കൊറോണന്റെ ടൈ മ് ല് ഇപ്പ മര്ച്ച് അ കൊല്ലം കഴ്ഞ്ഞേന്റ
ആഹ് ഏതു സമയത്ത് ആരും അതന്നെ ഇപ്പൊ വൈക്കുമ്പ തന്നെ വേജാറാവുന്ന്ലെ ന്നാ
നമ്മളെ വീട്ടില് എല്ലാർക്കും ഇണ്ടായ എല്ലാർക്കും വച്ചാല് ഇമ്മക്കും രണ്ട് കുട്ട്യേക്കും അല്ലാത്തർക്കൊക്കെ ഇണ്ടായി നി കൊറോണ
ആഹ് ആഹ് അഹ് പ്രസവിക്കുന്ന ആഹ് ഒരു സമയത്തേനും പോ ആണ് സത്യം പറ്ഞ്ഞാ രണ്ടാമത്തെ ആന്ന് പറയും ഉം ഉം
ആ പ്രഗ്നൻസിടെ ആ ഒരു സമയഇല്ലേ ഡെലിവറിക്ക് പോയ ആ ഇയൊരു സമയത്താ മനസ്സിലായത് കൊറോണ ഉണ്ട് എന്നുള്ളത് പിന്നെ പറയണ്ടല്ലോഇത് രണ്ടാം ജൻന്മ പറയാം ഉം
ആതന്നെ
ഞാൻ എന്റെ ഇത് എന്താച്ചാ ഞാൻ വിച്ചരിചില്ല ഇങ്ങ ഇല്ലന്നുള്ളത് അത്രയും എന്താ പറയാ
ആഹ്
ആഹ വെള്ളത്തിന് ആ ഒരു സമയം അത്ര കോംപ്ലിക്കേഷൻ പിന്നെ ഇതും കൂടെ ഇണ്ടന്ന് പറഞ്ഞാല് നമ്മളാകെ തളർന്ന പോയി ഉം പി നിങ്ങള് വാക്സിൻ ഒക്കെ എടുത്തിർന്നോ അന്നേരം ആ നമ്മള് പത്ത് മിനിട്ട ആായില്ലേ
അയില്ലേ
ആ് കുറച്ചും കൂടെ ഉണ്ടത് മുപ്പത് സെകേണ്ട്കൂടെ മ്മ് ആ
ആ
പിന്നെ വേറെ സ്കൂൾ അവധിന്ന് പറഞ്ഞത് കൊണ്ട തന്നല്ലേ അ മ്ായ ഇപ്പ എവിടെ നിന്നത്
ആഹ അതെനെ എല്ലാ പ്രവിശ്യം ഇങ്ങനെ തന്നെ ഇണ്ടാകല്
ഉം അവധി വരുംമ്പരേ നല്ല മഴ ആയിരിക്കും
ആഹ അതന്നെ
ഉം പിന്നെ എന്നാ കട്ടിക്കല്ലേ പത്ത് മിനിട്ടായല്ല
അയില്ലേ
ആഹ ആഹ
ഉ ആായ ഉം